ഹലോ കേക്കാമോ
ആ
ആഹ് ഫുഡാ കഴിച്ചാ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ട് വണ്ട ഇച്ചരി ആ ചക്ക അരിവാ വൈകിട്ടത്തെക്ക് ഉപ്പേരിക്ക്
ആഹ് എന്ത് ഫുഡായിരുന്നു സ്പെഷ്യൽ എന്ത് ഉണ്ടോ
ഓഹ് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഒന്നുംയില്ല മീൻ കറിയും മീൻ വറുത്തത് പിന്നെ തീയല് തോരൻ എല്ലാരും ചോറ് കൊണ്ട് പോവും ആഹ് അന്നേരം പിന്നെ രാവിലെ ജോലി അങ്ങ് ഒതുങ്ങും
ആഹ്
അവിടെ എന്തുവായിരുന്നു
ഇവിടെന്ന് ഉച്ചക്ക് മീൻ കറി മീൻ പൊരിച്ചതും അവിയലും
ആഹ് ആഹ് മീനൊക്കെ അങ്ങ് വിലല്ലേ
ആഹ് മീനൊക്കെ ഭയങ്കര വിലയാണ്പ്പ അതുപോലെ ഇപ്പ മീന ഇല്ല
ഇല്ല മീൻകാരും കുറവാ
ആഹ്
ഉം പിന്നെ ആരൊക്കെ ഉണ്ട് ഇവിടെ ഞാനും ഹസ്ബൻറും രണ്ട് മക്കള്
ആഹ് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു
മോള് പത്തില് മോൻ ആറില്
ആഹ് ഹസ്ബൻഡറ് എന്തോ
കാർപ്പന്റർ അവിടെ ഇല്ലായിരുന്നു പുള്ളി
എന്താ കേട്ടില്ല
കാർപ്പന്ററാ
ആഹ്
ഇവിടെല്ലായിരുന്നു ഗൾഫിലായിരുന്നു ഇപ്പം വന്നിട്ട് ഒന്നര ഒന്നര രണ്ട് ണ്ട് മാസം ആകുന്നു ഉം
പിന്നെ എന്താണ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ
കൃഷി ചെയ്യാൻ നമുക്ക് സ്ഥലംല്ല എന്നല് ഞാന് നമ്മുടെ ഈ ഗ്രോബാഗിനകത്തൊക്കെയെ ഇഞ്ചിയും പിന്നെ മുളക് വെണ്ടയ്ക്ക വഴുതനയ അതൊക്കെ നട്ടിട്ടുണ്ട്
മഴയൊക്കെ ഉണ്ടാവട
ഇന്ന് മഴയായിരുന്നങ് രാവിലെ മോനെ അങ്ങോട്ട് വിട്ടിട്ട് വന്നപ്പോ മഴ തുണി അന്നേരം കഴുകാൻ താമസിച്ചു പിന്നെ തുണിയൊക്കെ കഴുകിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ നല്ല വെയിലായിരുന്നു പിന്നെയും മഴ മഴക്കോള് കൊണ്ട് കെടക്കുവാര്ന്ന് ഇപ്പൊ നല്ല നല്ല വെയിലുണ്ട്.
ആഹ് ഇവിടെ മഴ പെയ്ത് ആഹ് ഇവടേം മഴ പെയ്ത്. മിക്കവാറും ഇന്ന് ഇനി മഴ പെയ്യൂന്ന് തോന്നു ഇപ്പം കൊറച്ച് തോന്നിക്കുന്നു
ഉം ഉം
പിന്നെ പൊറത്തോട്ടൊന്നും പോയില്ലേ
എന്താ
പൊർത്തോട്ടൊന്നും പോയില്ലേ.
ഓ പൊറത്തോട്ട് അങ്ങന ഇപ്പ എങ്ങും പോത്തില്ല അന്നാത്തെ കാര്യം ഇവിടെ ഞാൻ ഒറ്റയ്ക്ക ഒള്ള അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങ പിള്ളോരങ്ങ് പോവല്ലോ? പോള ആ അപ്പ പിന്നെ എന്തേലും ഒരു ബുദ്ധിമുട്ടായിട്ട് സ്കൂളിൽന്ന് വിളിച്ചാൽ നമ്മുക്ക് പോയി വിളിക്കാനൊന്നും വേറെ ആളില്ല.
ആഹ.
അതുകൊണ്ട് നമ്മൾ അങ്ങനെ എങ്ങും പോകത്തില്ല.
ആഹ.
ഉം.
പിന്നെ എന്താകേണ്ടത്? ഇല്ല ഇല്ല കഴിക്കാൻ പോകുന്നേ ഒ ള്ളു.
അവിടെ കൃഷിയൊക്കെ ഉണ്ടോ?
ഇവിടൊ കൃഷിന്ന് പറയണ ഒന്നുല്ല ചക്കയും മാങ്ങയും അങ്ങനെയുള്ള സംഭവങ്ങള മരങ്ങളൊക്കെ ഉള്ളൂ അ കൃഷി കാര്യങ്ങളൊന്നും ഇല്ല
ഉം
പിന്നെ വേറെ എന്തൊക്കെയുണ്ട്?
ആ വേറെ ഇങ്ങനെ പോന്ന് അവിടെ ആരൊക്കെയുണ്ട്?
ട്ടില് അച്ഛനമ്മ അനിയൻ ഞാനും ഹസ്ബന്റ്
ആഹ ആഹ
ആഹ
മക്കളില്ലേ?
ആ മക്കളായിട്ടില്ല.
ഇല്ല അ എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ആ ആഹ ആശുത്രിയിലൊക്കെ കാണിച്ചോ?
ആ ശ്ത്രീ കാണിച്
ഉം ഉം
പിന്നെ വേറെന്തൊക്കെയുണ്ട്?
വേറെ ഞങ്ങൾക്ക് ആ നമ്മുടെ ഈ കുടുംബത്ത് വാർഷികം വരുന്നേ അമ്പലത്തി കുടുംബമ്പലത്തി അപ്പ അതിന്? ഞങ്ങള് കൊറച്ചു പേര് നമ്മുടെ ബന്ധത്തിലുള്ള ഈ അയലത്തുകാർ അയലത്തെല്ലാം നമ്മുടെ ബന്ധുക്കളാ
അപ്പ അവരെല്ലാം കൂടെ ഒരു പറ്റുകാനം നടത്താന് അപ്പ അതിനിനി ഒന്നര ആമ്പഴാ അയിന്റെ റിഹേഴ്സൽ വെച്ചേക്കുന്നത്.
ആഹ
ആ അന്നേരം അതിന് പോണം അതിന് പോയിട്ട് മൂന്ന് മണി വരെ കാണും. അത് കഴിയുമ്പോ പിന്നെ വന്നി ഇതിനീ ചക്ക വറക്കണം. പിള്ളാര് വരുമ്പോഴത്തേക്ക് ചായ ഇടണം. പിന്നെ മിറ്റം തൂക്കണം വെള
ആഹ വീടൊക്കെ റോഡ് സൈഡി തന്നെ?
ആ നമ്മുടെ റോഡ് സൈടെന്ന് പറഞ്ഞ നമ്മടെ ഇവിടെ നിന്നോണ്ട് നോക്കിയാ റോഡ് കാണാം പിന്നെ നമ്മടെ ബസ് കെറുന്ന റോഡ് നമക്ക് ഇവിടെ അടുത്താ ഒരഞ്ച് അൻജ് മിനിറ്റത്തെ കാര്യാഒള്ളൂ ബസ്സൊക്കെ കേറാൻ പോണങ്കില്
ആ ആ അപ്പ മീനൊക്കെ അവിടെ മീ മീനൊക്കെ അവിടെ വരോ അതോ
മീനാന്നേ നമക്ക് ഇതിലെ കൊണ്ടുവാ അല്ലാതെ നമക്ക് ചന്തെല് വേണങ്കി പോവാ നമക്ക് നടന്ന്പോവന്നതെ ഒ ദൂരവായി ചന്തേലെക്കെ പോയമ്മ
അവ് ഇന്ന് മീൻ കിട്ടിയില്ലെ പൊ
ഇന്നലെ മീൻ വാങ്ങിച്ചോണ്ട് വന്നു വൈകിട്ട് മീൻ വാങ്ങി എല്ലാർവക്കും ചോറ് കൊണ്ടോവണ്ടോണ്ട് ഹസ്ബന്റ്പ്പൊ പണിക്ക് പോവാ ഇബടെ എന്തോ
എന്തോന്ന് മീനാര്ന്നു
ഉം ഇല്ല വാളേന്ന് പറഞൊരു മീന്
ആഹ്
അത് പിന്നെ മൊളക് കറിയും വെച്ചു വറത്ത് ഉം പിന്നെ ഇച്ചിരി അമ്മടെ അയ്യത്തി പച്ചച്ചീരയുണ്ടാര്ന്നു അത്
ആഹ് ഇപ്പൊം മീനൊക്കെ ഇപ്പൊം മീനൊക്കെ കൊറവല്ലേ?
ആഹ് മീൻ കൊറവാ ഇന്നലെ ആഹ് ഒരു വാളക്ക് ഇച്ചിരി വലിയ ഒരു വാളയാ അതിന് ആഹ് പറയ്ന്ന കേട്ട് നല്ല വെലയായെന്ന്
ആഹ്
ഉം ഞാൻ പ ഇന്നലെ ഞാൻ പറയും ചെയ്ത് ഇന്നാ ഇവടെ കൊറച്ച് ഒണക്കമീൻ ഇര്പ്പ്ണ്ടാരുന്നു കെട്ടോ അത്പ്പൊ മൂന്നാല് ദിവസത്തിന് മുന്നെ വാങ്ങിച്ചതാ
ആഹ്.
ഞാൻ പറഞ്ഞ്ന്നാ അത് തീർന്നിട്ട് മീൻ വാങ്ങിച്ചാ മതിയാര്ന്ന് ഇപ്പൊ മീന് വെലയുവല്ലേ
ആഹ് ആഹ്
അമ്മളൊക്ക ഹലോ അങ്ങാടിക്ക് എല്ലാരും ചോറ് കൊണ്ടോന്നോണ്ട് അമ്മക്ക് കറികളെന്തേലും ഒപ്പിക്കാതേ ഒക്കത്തില്ലാരുന്നു ഉം ഹസ്ബന്റിന് എന്തുവാ ജോലി
എന്തോ
ഹസ്ബന്റിന് എന്തുവാ
ഹസ്ബെന്റിന് ഡ്രൈവറ്
ആഹ് എന്ത് ബസ്സിന്റെ ആണൊ
ഉം ബസ്സല്ല ഹോസ്പിറ്റല്ല് ഈ ഫുഡൊക്കെ കൊട്ക്ക്ന്നാ ക്കൊ ആര് പിന്നെ ആഹ് ഡ്യൂട്ടിയെക്കെ മാറും ചിലപ്പം രാവിലെ പോണം ചെലപ്പം രാത്രി പോവേണ്ടി വരും ആഹ് രാത്രി മൂന്ന് മണിക്കോ അങ്ങനെക്കെ പോവേണ്ടി വരും
അവര് വിളിക്ക്യുമ്പൊ പോണം ഇല്ലെ ഉം പിന്നെ വെറകൊക്ക്യെ ഉണ്ടോ തീയ്യരിയ്ക്ക്യാനൊക്കെ തീയ്യരിയ്ക്ക്യാനൊ ക്കെ വെറകുണ്ടോ
ആഹ് വെറകൊക്ക ഉണ്ട്
ഗ്യാസൊക്കെയുണ്ടൊ
ആഹ് ഗ്യാസുണ്ട്
ഉം
മിനിയാന്ന് ഗ്യാസ് തീർന്നതേയുള്ളു അപ്പം ആഹ് ഗ്യാസ് വരാത്തോണ്ട് ഏഹ് മെകളീന്ന് വല്ല്യമ്മേട അവ്ട്ന്ന് ഗ്യാസട്ത്ത്
ആഹ് അടുത്താന്നൊ അവരൊക്കെ
ആഹ് ഇവ്ട്ന്ന് നമ്മളാ ബീച്ച്ന്ന് നമ്മളെ വീട്ട്നടുത്താണ് മൊകളിലട് തൊട്ടട്ത്തട്ത്താണ്
ആഹ്
ഇപ്പം ഭങ്കര ഈ- എന്തൊക്കെ അസുഖങ്ങളൊക്കെ പടർന്നുല്ലേ വരല്ലേ
ആഹ് ഇപ്പൊ ഷിഗല്ലയും എച്ച് വണ് എൻ വണ്ണും ഇഞ്ഞിപ്പം ഞ മോൻ പഠിക്കുന്ന സ്കൂളിൽ മാസ്ക് നിർബന്ധമായി
ആഹ്‌
മ് നമ്മടെ എല്ലാ വർഷവും ഓരോരോ അസുഖങ്ങൾ വരുവല്ലോ നിപ്പാ-
ആഹ് കൊറോണ അങ്ങനെ കൊറെ കാര്യങ്ങളൊക്കെ വന്നിട്ട് - ഒണ്ടല്ലോ
മാസ്ക് വെക്കുന്നേ നല്ലതാ ഒന്ന് ഓർത്ത പൊടി അലർജി ഉള്ളവർക്കൊക്കെ റോഡിലോട്ടൊക്കെ- അതാവുമ്പോ മാസ്ക് വെച്ചാ നല്ലതല്ലേ
ആഹ്‌
ഔഷധ സസ്യക്കെഒണ്ടോ വീട്ടിൽ
ഔഷധ സസ്യങ്ങൾ അത്രക്കൊന്നും ഇല്ലടി ഈ പൂക്കളും ഒക്കെ ഒണ്ട്
അല്ലല്ല പനിക്കൂർകയൊക്കെണ്ടോ
ഇല്ല ഇല്ല
അതൊക്കെ നല്ലതാ അതൊക്കെ ഇച്ചിരി വെച്ച് പിടിപ്പിക്കണം
ആഹ്‌
ശ്
പിന്നെ കാറ്റാർവാഴയ്ണ്ട് കറ്റാർവാഴ റോസപ്പൂ പിച്ചി അങ്ങനെയൊക്കെയുള്ളത്
ആഹ് ഇവടെ എനിക്ക് ഞാനും ഒത്തിരി ചെടികള് വെച്ചിട്ടുണ്ട് കെ നമ്മക്ക് എനിക്കിഷ്ടവാ ചെടി അത് എലച്ചെടിയോടൊന്ന് താല്പര്യല്ല പൂക്കള് പൂവുള്ളെ
അഹ് ആഹ് ആഹ് ആഹ് പിന്നെ യാത്രയൊക്കെ പോവാൻ ഇഷ്ട്ട്വാണോ
ആഹ് യാത്രൊക്കെ പോവാൻ ഇഷ്ടവാ ഞങ്ങളിങ്ങനെ ബൈക്കേ ഞാനും ഹസ്ബൻഡും കൂടെ പോവും
ആഹ്‌
ചേട്ടനങ് കിളിമാനൂരാ താമസേ
അഹ് അഹ് അഹ്
നിക്കാനായിട്ട് പോകത്തില്ല ആണ് പോയിട്ട് ഞങ്ങളിങ് പോരും ഈ യടക്ക് അവിടൊരു കല്യാണൂണ്ടായിരുന്നു ഉം ചേ ട്ത്തെ ചേച്ചിയുടെ വല്യച്ഛന്റെ മോന്റെ അപ്പൊ ഞങ്ങള് പോയിട്ട് പിന്നെ ഇങ് പോരുന്നു പുള്ളാരൊക്കെ ഉട്ട് ഒറ്റക്കല്ലേ ഒള്ളു
ആഹ്
വെക്കേഷൻ സമയത്തായിരുന്നു കല്യാാണം എന്നാലും എല്ലാ പിള്ളാര്പ്പം വലുതായ നമ്മക്ക് ബൈക്ക് യാത്ര ഒക്കത്തില്ലല്ലോ നാലു പേർക്കും കൂടെ
ആഹ് പുള്ളാരെന്തോന്നാണ് അ പഠിക്കുന്ന
മോൾ പത്ത് ല്
ആഹ്
മോൻ ആറില്
മോം
മോൻ ആറ്ല്
ആഹ്‌
മോള് പത്തില്
ആഹ്‌
അതുകൊണ്ട് പിന്നെ നമ്മക്ക്.
ആ അത് സബ്ജക്റ്റ് ഒക്കെ എൾപ്പൊണ്ടോ അതോ?
ആഹ് പ ടഫ്ഫാ പാടായെ ഴ്മണിക്ക് ട്യൂഷന് പോവും ട്യൂഷൻ സെന്ററീ ഏഴ് മണി ഏഴരയാവുമ്പൊ ട്യൂഷൻ തൊടങ്ങും ഏഴ് മണിക്ക് ഇവ്ട്ന്ന് പോവും.
പിന്നെ വെക്കട്ടാ.
ആഹ് ശരിയേ